ഉം.
ആഹ് ഒ നല്ല വർത്താനം പിന്നെ എന്നാണ്ട് വിശേഷം ഓ സുഖാണ്.
സുഖാണ്.
ഓ ഇവിടെ ഇപ്പം മഴയില്ല. ആഹ് മഴ കോളുണ്ട് ചെറിയ വെയിലുണ്ട്
ഉം ഹ്
ആഹ ഇല്ല ഇന്ന്പ്പോ ഇതുവരേം പെയ്തില്ല ഇന്നലെ-
ഏ ഇവടെ രാവിലിം പ്പൊ പെയ്ത് ചോർന്നു.
ഓ ഇവിടെ ഏഹ് വെള്ളിയാഴ്ച തുടങ്ങിയ മഴ ഞായറാഴ്ചകെ ആയപ്പം തീർന്നിട്ട് ഇന്നലെ പിന്നും പെയ്ത്.
ഏഹ് ഇവടെ തന്നെ മൂന്നീസ ആ മൂന്ന് ഇതുവരെ വെയിലെന്നെയ്ന് ഇപ്പൊ മൂന്നീസായിട്ടൊള്ളു ഇപ്പോ മഴ ശരിക്കും പെയ്യൽ തുടങ്ങിയിട്ട്
ആഹ് ആഹ് അവിടൊക്കെ എങ്ങനെയാ സേഫാണോ
എ കൊഴപ്പൊന്നുല്ല ഇവിടൊന്നും പ്രശ്നങ്ങളൊന്നുല്ല
ആ ഒരുപാട് സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും ഒക്കെ ഒണ്ടല്ലോ
ആ ഞമ്മള് വടെ അങ്ങൻത്തെ പ്രദേശല്ലാത്തോണ്ടേ
ആ നമ്മക്ക് ഇവിടെ ആ ഒരു വിഷയല്ല
ആ അതെന്നെ അങ്ങനെ ചെലേ സ്ഥലത്തൊക്കെ
ആ ചെല സ്ഥലത്തൊക്കെ ഭയങ്കര പാടാ
ആ ഞങ്ങള് ഇവിടെ മലന്റെ ഒരു താഴെ കൊർച്ചൊക്കെ ഇതാണ് അ പടെ പൊട്ടലുണ്ട്ർഞ്ങ്ങാണ്ട് ചെൽപ്പോ കയ്ഞ്ഞ പ്രാശ്യോക്കെ അങ്ങനൊരു പൊ ട്ടല്ണ്ട്ർഞാണ്ടെ അപ്പൊ അങ്ങനെ എന്താ മാറ്റിയൊക്കെ ചെയ്തി നമ്മളല്ല ട്ടോ കൊറേ അപ്രത്ത്ത്തെ ആൾക്കാരൊക്കെ പിന്നെ ന്താ മക്കളൊക്കെ വന്നോ സ്കൂളുട്ട് വരാനായില്ലേ
മക്കളൊന്നും വരാറായിട്ടില്ല ഇനിയേ വരത്തുള്ളൂ ടൈമായി അവര് വരാൻ ടൈമായി വരുന്ന്
ഏഹ് മക്കള് എത്ര എത്ര കുട്ടികളാ
രണ്ട് പേരാണ് എത്ര മക്കളാ
ഇപ്പ മൂന്ന് പേര് ആഹ് പഠി മോന് ഡിഗ്രി സെക്കൻഡ് ഇയർ മോള് ഇപ്പോ എൽ സി അപ് പ്ലസ് വണ്ണ്ക്ക് അഡ്മിഷന് ചേർത്തും ചേർത്തുപ്പോ മിഞ്ഞാന്ന്
അ ഹ
ചെറുതിന് പിന്നെ നാല് വയസ്സ്
ആ ഇവടെ ആ പറഞ്ഞോ പറഞ്ഞോളൂ ആഹ് ഇവിടെ മോ ആഹ് ഇവിടെ മോക്ക് അഞ്ച് വയ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് മോൻ ആറാം ക്ലാസ് ട്ട് പഠിക്കുന്ന മോന് പതിനൊന്ന് വയസ്സായി മോക്ക് പത്ത് വയസ്സാവാറായി
ഉം ഇംഗ്ലീഷ് മീഡിയ
ഇല്ല ആഹ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാള രണ്ടുമുണ്ട് ഇംഗ്ലീഷുണ്ട് മലയാളവുണ്ട് സ്കൂളില്
ആ പിന്നെ ഹസ്ബൻ അല്ല ഓർക്കെന്താ ഭർത്താവിനെന്താ ജോലി
ഹസ്ബൻഡ് വെൽഡിങ്ങിന്റെ വർക്കുണ്ട് പിന്നെ മരം മുറിക്കാനായിട്ട് പോവും എല്ലാ പണിയുണ്ട് ഓ ന്ന്പ്പോ വടൊണ്ട് മ വെറവ് റെഡി ആയിക്കൊണ്ട് നിക്കിന്നു ആഹ് ആഹ് പിന്നെ ഫുഡൊക്കെ കഴി
ഉം ഫുഡൊക്കെ കയ്ച്ച്ങ്ങനെ ഇരിക്കാണ് ന്ന് ഒറങ്ങിട്ടില്ല മറ്റേതെന്നൊറങ്ങല്ണ്ട് മോളൊർ ങ്ങാഞ്ഞാല് ചെർതൊർങ്ങാഞ്ഞാ പിന്നെ ഞമ്മളൊർക്കം പോകും
ആ
ചെർതൊറങ്ങണം മറ്റേ ഓല് സൗദിലാണ് ഓല് പോയി മൂന്നാന്തി കയ്ഞ്ഞ മൂന്നാന്തി പോയി പറയാ ഉം പോയി മൂന്നാന്തിക്കക്ക് പ്പൊരു മാസം ആക്ണ്
ആ ആരൊക്കെണ്ട് വീട്ട്ല്
വീട്ടില് ഇവടെ മ്മണ്ട് പിന്നെ വല്യെ ച്ചി വേറെ പോയി ചെറിയ ഇളച്ചി ഇളച്ചിയിണ്ടേയ്നു ഓല് പിന്നെ ഓള് ഓളെ വീട്ട്ലാണ് ഓളവ്ട്ന്ന് സ്കൂൾക്ക് പോകാനേ ഓൾക്ക് അവ്ട്ന്നും പോവ ഇവ്ട്ന്നും പോവാ അപ്പൊ അവ്ട്ന്ന് നാത്തൂന് നാത്തൂനല്ല എളച്ചിണ്ടാവുലെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ
ആഹ് ആഹ് ആ എട്ടത്തി എട്ടത്തി ആഹ് അനിയത്തി അനിയത്തി അനിയത്തി നെല്ലെ പറയ്ന്നെ എളേച്ചിന്ന് ആ ഇവിടെ അനീത്തിന്നാ പറയുന്നെത്
ആഹ് അനിയെത്തി ആഹ്
ആഹ് അവിടെ അനിയത്തി ചേർക്ക്ന്നല്ലെ പറഞ്ഞേ ആഹ് ആഹ്
അപ്പൊ ഓല്ഓള് അവിടെയേനു ഓക്ക് അവിടുന്നും പോകാം സ്കൂൾക്ക് ഇവിടുന്നും പോകാം അപ്പൊ അവിടെ അവിടെ ബസ്സില് അവിടെ ബസ്സിൽ പോകണ്ട ഇവിടെ ബസ്സില് പോകണം
ആഹ്
ഇബ്ട്ന്ന് ഒരു മാസം അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ വന്നാല് പിന്നെ ബസ് തിന്റെ പൈസ ഇതാവുല്ലോ പറഞ്ഞാണ്ടേ
മ് മ്
അങ്ങനെ പോയതാ ഇനി വരും എ ഒന്നാംന്തി എക്സാം തുടങ്ങാണ് റഞ്ഞു അപ്പ എട്ടാംന്തി വരാ റ്ഞ്ഞ്ണ് പിന്നെ ഇപ്പൊ നാത്തൂന്ണ്ട് നാ പുനിപ്പോ ഓപറേഷൻ കഴിഞ്ഞാണ്ടേ പുന്തിൽത്താണ്
ആഹ് ആഹ് എന്തിന്റെ ഓപ്പറേ
അവക്ക് അണ്ടാശയത്തില് മൊഴയൊണ്ടായപ്പളെ അത് നീക്കം ചെയ്ത് അപ്പൊവിടെ റെസ്റ്റിലാണ് ഓള് ഒരു നാത്തൂനന്നെ ഒള്ളൂ ഞാനാ വലുത്തിന്റെ താഴെ രണ്ട് എളേച്ചിമാരും പിന്നെ ഓളാണ് ചേർത് കല്യാണം കഴി ച്ചു വാലുട്ട്യാള്ണ്ട്
ആഹ്
കുട്ടിള് അവിടെയാണ് കല്യാണം കഴിച്ചോടുത്താണ് കുട്ടിയക്ക് സ്കൂൾ മദ്രസൊക്കെള്ളതല്ലെ
ആഹ് അ
അപ്പൊ പിന്നെ വെരല് നടക്കൂലല്ലോ സ്കൂളില്ലാത്തപ്പോ ഓല് വരും ഹസ്ബൻറും ഓളെ ഭർത്താവ് കൊണ്ടന്നാക്കും കൊടന്നാക്കിക്കാണ്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ
പാമ്പോ ഇങ്ങടെ വീട്ടിലിപ്പാരൊക്കെണ്ട്
ഇവിടെപ്പൊ ഇവടുമ്മേം മക്കളും ഞാനുണ്ട്
ആഹ് ആ
നാത്തൂനുണ്ട് ഇപ്പൊ റെസ്റ്റിലല്ലേ അവിടെ ആരൊക്കെള്ളെ
ഇവിടേക്കായും ഞാനും മക്കളും മക്ക ളിനിപ്പോ സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞില്ല വരുമ്പം മക്കള്ണ്ടാവും
ആഹ് അല്ലെങ്കി ഒറ്റക്കില്ലെ ഉമ്മല്ലേ ആ പ്പവരാ പിന്നെ മക്കള് അല്ല ഉമ്മല്ല
ഉമ്മയില്ല ഉമ്മയിസ്ക്ക സപ്രറ്റാ അവര് സ ഡേറ്റാണ് ഇന്നലെ വന്നിര് ഇന്നലെ ഈവനിങ് അവരുണ്ടാരുന്നു വന്നി ട്ട് ആറ് ആറരയൊക്കെയായ പ്പഴത്തേക്ക് അവര് തിരിച്ച് പോയി
കൊറെ വിട്ടാ
എ ഇല്ലില്ല ഇല്ല ഇവിടെ തൊ ഇവിടെ തൊട്ടടുത്താണ് തൊട്ടടുത്തല്ല
നടന്ന് പോവല്ലേ ദൂരണ്ടാവുള്ളേക്കാരം
ഓ നടന്നു പോവാനുള്ള ദൂരേള്ളൂ അപ്പൊ അമ്മായിയും എളേയമ്മായിയും ആഹ് അവരെ മോളും കൂടിയാ വന്നത്
ആഹ്
അവര് വന്ന് ചക്കയൊക്കെ എളത്ത് ചക്ക കുരുവ ചക്കക്കാലവല്ലേ ഇപ്പൊ ആഹ് അപ്പ ചക്കക്കുരുവൊക്കെ എടുത്ത് ആഹ്
ങ്ങക്ക് കിങ്ങക്ക് ഇല്ലേ ചക്ക
ചക്ക ഒണ്ട് നമ്മക്ക് നമ്മളെ പ്ലാവിന്നാ ചക്കക്കുരു എടുത്തത്
ആഹ് ഓല് ചക്കക്കുരു ത്ത് പോയ്ക്കോ ആഹ് ഹ് ഹ് ഹ് ഹ് ആഹ് പിന്നെ അമ്മക്ക് ആൾക്കാരില്ലാത്ത കൊണ്ട് പിന്നെ അതൊന്നും കറി വെച്ചാലാരും കൂ ട്ടാലാത്തകൊണ്ട്ലെ അതൊക്കെ കഴിക്കുമ്പോ കൊറേ ആൾ
ഇവിടെ പിന്നെ ഓ അത് കഴിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുണ്ട് എനിക്കങ്ങനെ അതിനോട് കൂടെ അത്രതില്ല പിന്നെ വല്ലപ്പഴാ കിട്ടീണങ്കി കഴിക്കാൻ തോന്നു നമ്മക്ക് പച്ചക്കറി ഇഷ്ട്ടാണ് പഷെ ഈ ചക്കക്കുരു കൊണ്ടുള്ള ഒരഐറ്റംസോ അങ്ങനെ വല്തായിട്ട് ആ്ഹ്
പൊടില്ല സാധനം ഗ്യാസ് ഇണ്ടാവുത്
ഓ ഗ്യാസിന് ന്ക്യീ ഗ്യാസിന്റെ പ്രശ്നില് ആഹ് എനിക്ക്ഷാ ഒരു പ്രശ്നില്ല എന്നാലും ഞാനങ്ങനെ അത് കഴിക്യും എന്നാലും അത്ര ഇഷ്ടുള്ള സാനല്ല
ഉം അന്റെ വീട്ടില് ആരൊക്കെണ്ട് സ്വന്തം വീട്ടില്
എന്റെ വീട്ടില് ഉമ്മായും അനിയത്തിം അനിയത്തിടെ ഭർത്താവും ഉണ്ട്
ആഹ്
എന്റെ അനിയത്തി എള എന്റെ എളയത് സഹോദരി ആഹ് ആഹ് അല്ലാവെ വേറാരല്ല ഇമ്മാരെ ഇമ്മ മരിച്ച് വാപ്പ മരിച്ച് അവക്ക് ഒരു കൊച്ചുണ്ട്
ഏ
ആഹ്
രണ്ട് മക്കളെന്നെള്ളു അല്ലേ ഇങ്ങക്ക് ഇങ്ങളെ വീട്ടില് രണ്ട് കുട്ടിയാളെന്നെ ഉള്ളൂ ഇങ്ങളും അനിയത്തി
ഓ ഞങ്ങളെ വീട്ടില് ഞാനും എന്റെ അനിയത്തിം മാത്രേ ഒള്ളൂ
ഇപ്പല്ലേ
ഉപ്പ വാപ്പ മരിച്ച് ആഹ് വാപ്പ ഇപ്പ ഇടക്ക് വെച്ചാ മരിച്ചത് ഇമ്മാരെ ഇമ്മ മരിച്ച് ആഹ് ഇമ്മാരെ ഇമ്മ മരിച്ചു ഇമ്മയല്ല ഉ ഉമ്മ ഉണ്ട് ഉമ്മാടമ്മ ഉം ആഹ് പ്രായാക്ക്‌ണ് കിടപ്പിലായിരുന്നു മരിച്ചു പിന്നെ ഇപ്പ ആകെ ഉള്ളത് ഏഹ്
ഇമ്മാന്റെട്ത്തെന്
ഉമ്മാന്റെ
എടുത്തായിനോ അമ്മമ്മ
ആഹ് ഉമ്മാരെടുത്തായിരുന്നു ഉമ്മമ്മ ആഹ് അപ്പൊ അവര് മരിച്ചു പിന്നെ ഇപ്പൊ ആകെ ഉള്ളത് ആഹ് ഉമ്മ ഉണ്ട് എന്റെ അനിയത്തിണ്ട് അവള്ടെ ഹസ്ബൻറ്ണ്ട് അവള്ടെ കുഞ്ഞുണ്ട്
ഉം ഇപ്പാക്ക് എന്തേന് ഇപ്പാക്ക് പ്രായായിട്ട് മര്ച്ചതാ
ഇല്ല ഇല്ല നല്ല പോലെ ഇരുന്ന ആള് പെട്ടന്ന്ണ്ടായൊരു അറ്റാക്ക്
ഉം
നല്ലതുപോലെ നടന്ന ബാത്റൂമിലൊക്കെ പോയിട്ട്ന്ന ആള് പെട്ടെന്നൊരു ഇതിലും മരിച്ചു നമ്മക്കത് ഉൾകൊള്ളാം പോലും കഴിയുന്നില്ല നല്ലോല ഇരുന്ന ഒരാളല്ലേ മരിച്ചിട്ട്പ്പം മൂന്നാമത്തെ വർഷാവാം പോവുന്ന്
ഉം അങ്ങനെ പ്രായല്ലാത്ത ആൾക്കാരൊക്കെ പോവുമ്പലേ ഏതായാലും അള്ള കൊണ്ടോഉമ്പോ പോകന്നെ അല്ലാഎപ്പെന്താ കാട്ട്ണ്
ആഹ് അതന്നെ പടച്ചോൻ വിളിച്ചാ ചെറുതന്നാ വലുതന്നോ ഒന്നും ഇല്ലല്ലോ
ഉം ഞമ്മളക്കൊക്കെ ഇപ്പ ഇങ്ങനെ നടക്ക്‌ണ്ട് ഞമ്മളൊക്കെ എപ്പ
അത് ശെരിയാ എന്ത്പം സംസാരിക്കണ നാളെ നമ്മളായിരിക്കും പടച്ചോനെഅവര് പോയോ എന്ന് ഒരു
ഏതാലും ആയ്സ്സ് നീട്ടിത്തരട്ടെ എല്ലാര്ക്കും
ആഹ്
പിന്നെ ഇപ്പാക്ക്ന്തേനി ജോലി ആഹ് ഇന്ക് ഇമ്മിം വാപ്പിം പിന്നെ ഇന്റെ തായ മൂന്നാങ്കുട്ടിയാള ഞാനൊരു പെങ്കുട്ടിയന്നെള്ളു
ആഹ് മു മൂത്തത് നിങ്ങളാണൊ
ഞാന്
ആഹ്
തായേ മൂന്നാൺകുട്ടിയാള് മോന് മറ്റത്. പിന്നെ മോന് വല്യാ അങ്ങളെ കല്യാണം കഴിച്ച് ഓന് മൂന്ന് കുട്ടികളുണ്ട് ഓന് രണ്ടാമത്തെത് കല്യാണം കഴിച്ചോന് രണ്ട് കുട്ടിയയാൾണ്ട് ചെറുത് കല്യാണം കഴിച്ചു ഒരു കു ട്ടിണ്ട്
ഉം അപ്പൊ എല്ലാർക്കും മക്കളും ആയി.
ക്കും മക്കളു ആയി പിന്നെ ചെറുതും ഭാര്യ ഒരു ഒരു സൗദി തന്നെ ഒര് ഇപ്പൊ വന്നേണോള്. ഓനിനിപ്പോ അടുത്ത മാസം വരും.
ആഹ്
ഒക്കെ സ്ഥലടുക്കലും ഒക്കെ ഇങ്ങനെഓരോരോ ഇതിലകുമ്പോളേ പിന്നെ മൊ ഓലുക്ക് പോലു സ്ഥല ത്തക്ക്ണ് അപ്പൊ അതിന്റെ റെയ്ശേരിനൊക്കെ ന് വരണ്ട് മറ്റോന് ഇപ്പങ്ങട് രണ്ടാക്കും തറ ഇപ്പ എല്ലാവരും തറവാട്ടിലാണ്.
ആഹ് ആഹ്
ഇനിയിപ്പോക്കെ സ്ഥലടുത്ത് തറട്ട്ക്കുണ് രണ്ടാളും. അങ്ങനെയൊക്കെ ഞാനൊരു മോളന്നേ ഉള്ളൂ.
ഉം ഒരു മോളും മൂന്ന് മോനും.
ഒന്ന് മോനും.
ഓഹ്..
ഇപ്പിമ്മിണ്ട് കൊയപ്പൊന്നുല്ല അങ്ങനെ പോണ്. പിന്നെ അവിടെ നല്ല മഴല്ല സ്ഥല മഴ ഇണ്ടല്ലോ മഴ ഉണ്ടാ?
നിർത്തീട്ടാ.. ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യൂള്ള് എന്നാലും വെള്ളിയാഴ്ച തുടങ്ങിയ മഴ ഞായറാഴ്ച്ചേരിന്നായ പ്പ തീർന്നു ഞായറാഴ്ച മഴ പെയ്തുകൊണ്ടിന്നപ്പോഴാണ് ഞാനിങ് വന്നു ഞാന അങ് വീട്ടിലായിരുന്നു.
ഏഹ് പോയാ നിക്കലുണ്ടോ?
ഓഹ് ഇപ്പൊ ഞാൻ പോയിരുന്നു ഇടക്കി വെച്ച് ഇപ്പ ശ വെള്ളിയാഴ്ച ഞാനങ് പോയിട്ടുണ്ടായിരുന്നു
അവുന്ന് സ്കൂൾക്ക് പോവാൻ പറ്റൂല്ലേ മക്കൾക്ക്.
ഇല്ല ഇല്ല അവിടു ഇവിടെ അടുത്താ സ്കൂള് അപ്പൊ അവിടെന്ന് നല്ല ലോങൊള്ളേ ഒണ്ട്.
ഉം ഉം
നല്ല ദൂരവാണ്.
ഉം
അതാ പിള്ളേരെ ആഹ് പിള്ളേരെ ഇവിടെ ആക്കി. ഏഹ് അപ്പൊ ആഹ് അപ്പൊ ബുദ്ധിമുട്ടാണ് പിള്ളേരെ ര ണ്ടാളെ ഞാന് ഇവിടാക്കിയിട്ട് അങ് പോയത് അങ്ങ് പോയിട്ട് ഞായറാഴ്ചന്ന് ഞാനിങ് വന്നു.
അപ്പൊ കുട്ടികളുടെ ടുത്ത് ഒല് ഓലടുത്ത് നിക്കുവോ?
ഓഹ് ഇവിടെ നിക്കും കൊഴപ്പല്ല.
അപ്പ ഭക്ഷണം ഇതൊക്കെ കഴിക്കാനൊക്കെ ഓലെ ഇണ്ടാക്കുവോ?
യ്യ് ഇക്ക ണ്ടാക്കുവായിരുന്നു. ഞാനില്ലാത്തൊണ്ട് അവര് കേയറിയെറങി അവരുണ്ടാക്കി ഏഹ് ഓഹ് ഇതിപ്പോ ഞാനില്ലാത്തൊണ്ട് അവരൊണ്ടാക്കി.
ഉം ഹ്
പിന്നെ എന്നാ എന്താ?
ഉം പിന്നെ ഓക്കെ ടൈം ആയോ?
ആഹ് പത്തേ ഇരുപത്തേഴായി പറ്റൂല്ലേ ഉം ഞാൻ പിന്നെ വിളിക്കണ്ട് പിന്നെ ഞാൻ അടുത്ത വിശേഷ അപ്പൊ പറയാമ്മക്ക്.
ആഹ് ഓക്കെ ആഹ് ഓക്കെ